ഹലോ ആഹ് കേക്ക് എന്തൊക്കെ വിശേഷം
ആഹ് പർഞ്ഞോ വിശേഷം എന്തൊക്കെ സുഖാണ് ങ്ങനെ പോണ്
മക്കളൊക്കെ ഒർങ്ങിയോ
ചോറൊക്കെ ത്‌ന്നോ
ചോറൊക്കെ ത് ന്ന് മക്കളൊക്കൊർ
ഉം ങ്ങളും ചോറയ്ച്ച്
മക്കളൊക്കൊർങ്ങിയോ ഇന്ന് പരിപാടി എയ്നൂ വാപ്പാ ഇന്ന് പരിപാടിയ്ന് ബാപ്പാന്റെ ആണ്ട് ന്ന് പരിപാടിയ്ന് ബാപ്പാന്റെ ആണ്ട്
അ ആയ് ആഹ് ശരി ഏഹ് ഏഹ് ഉം അപ്പന്നങ്ങനെ പരിപാടില്ലേ ഉം ന്നട്ട് എന്തേനി ഫുഡന്തേനി
ഏഹ്
ഹലോ
ഹലോ മക്കളൊക്കൊർങ്ങിയോ
ഹലോ
ഹലോ കേക്കുന്നില്ലേ മക്കളൊക്കെ ഒർങ്ങിയോ
ഫുഡ് എന്തയ്നോച്ച
ഫുഡ് ഫുഡ് ചിക്കൻ ബിരിയാണി പിന്നെ കബാരിയ പുട്ട് ചിക്കൻ ബിരിയാണി കബാരി റൈസ്
കബാലി
കാബാരി റൈസ്
ഏഹ് എഹ്
അതായത് വെള്ള റൈസ് ആയില് മുസമ്പി ഒക്കെ ഇടും മുസമ്പി സാധന
ഫ്രൂട്ട്സ് ഒക്കെട്ട്ങ്ങാണ്ടുള്ള
അല്ല മുസമ്പിന്റെ നീര് അങ്ങനത്തെ ഒക്കെ ഓരോ മസാലകള്
മുസബി ഇത് തോലിയിട്ടൂലെ മുസബീന്റെ തോലിയിടല്ലോ അതെന്ത്‌ലാ എന്ത് ചോറ് ലാഭം ഏ
തൊലിയല്ല മുസമ്പിന്റെ നീരൊക്കെ മുസമ്പിന്റെ ജ്യൂസിൽ ചോർ
ഏയ് അത് ശെരി ടേസ്റ്റ് ഇണ്ടാവൂലേ മധുരം പുളി ഒക്കെ ആഹ പുളിയൊക്കെ ഇണ്ടാവും അല്ലേ
അയില് ബീഫും കൂടി ഇട്ട്കാണ്ട്
ഏ കബാരീ
ആ കബാരി
ന്നരു യൂട്യൂബിൽ നോക്കാ വണ്ട
അയിന് പലേ റൈസും
എങ്ങനെണ്ട് സംഭവം നോക്കാം
പലേ റൈസുകളുണ്ടല്ലോ ഇപ്പൊ
ഏഹ് പ പലേതുണ്ട് ആഹ് ഹൈദരാബാദി
ആ ഹൈദരാബാദ്
പിന്നെ വേറെ എന്തൊക്കെയ ചോറുകള് പല ചോറുകളും ഉണ്ട്
ഹൈദരാബാദി തന്നെ ഉണ്ടല്ലോ
ഓ ഓ
ആഹ്
ഞാന് പപ്പടം താളിപ്പ്ണ്ടാക്കി ചോറയ്ച്ച്
ആഹ് അത്‌ രസാണ് കഞ്ഞി വെള്ളത്തില് കഞ്ഞിവെള്ളത്തില്
അല്ല ഞാൻ പച്ചവെള്ളത്തിലാണ്ടാക്കി
കഞ്ഞി വള്ളത്തില്ണ്ടാക്ണ് എന്തോര്
ആഹ് ആഹ് അങ്ങനെ പറഞ്ഞേട്ട്.
പച്ചമൊളകൊക്കെ ഇട്ടിങ്ങാണ്ട്.
ആ ആ് ഞാന് പച്ചമുളകൊന്നുംല്ല കുറച്ച് മുളകും പൊടി മഞ്ഞപ്പൊടി ഉപ്പൂട്ടുങ്ങാണ്ട്
ഏ മൊളകും പൊടി മഞ്ഞപ്പൊടി ഒന്നും ഇടൂ
പസയാ അവിടെന്നോട്ടസ്യേ
മൊളക് പൊടി മഞ്ഞപ്പൊടിയൊന്നും ഇടരുത് വെറും പച്ചമൊളക് ചെറിയുള്ളി പച്ചമുളക് കഞ്ഞിവെള്ളത്തില് ഇട്ട്ങ്ങാണ്ട് ഒന്ന് വെച്ചോക്കോണ്ടി ഞാൻ
പ്പിജ് തക്കാളി നടുപൊളിച്ച് തക്കാളി നാല്കഷണാക്കി.
ആഹ് അന്ന് രസാണ് ആ ആ
ആഹ് അ അഹ് ആഹ് ആഹ
ന്തൊക്ക്യ
ഉ ആ അത് മുളകൊക്കെ ഒടക്കുമ്പോ കുട്ടിയാള് തിന്നൂല. എരുണ്ടാവൂലേ ഉം
മൊളകുംമ്പൊടി മൊളക് വല്ലാതെ എരിണ്ടാവൂല നീളംമൊളക് എരിണ്ടാവൂല ഉണ്ടമുളകല്ലെ എരു
അപ്പൊ റേഞ്ച് ഇല്ല അവിടെ റേഞ്ചിന്റെ പ്രശ്നണ്ട്ല്ലേ?
ത്ണ്ട് ങ്ങക്ക് കേക്കുന്നില്ലേ
അലോ
അലോ കേക്കുന്നില്ലേ?
കേൾക്ക്ണില്ലല്ലോ
അയിന്റെടേല് വേറെ കോള് വരി അതാണേ ഹലോ ഹലോ എടേല് വേറെ കോള് അതാണ്.
ഹലോ
അലോ കേക്ക്ണില്ലേ?
ഏഹ് ആ
പച്ചമൊളകെയ്.
കേക്ക്ണില്ലലോറയാ ആ ആ ആ